ആഹ്, കിട്ടിയല്ലോ കേൾക്ക്ണില്ലേ? ആഹ്, ആഹ്
എന്താ പരിവാടി
അന്ത ഇപ്പൊരു പരിവാടില്ല, ഇപ്പൊക്കെ കഴിഞ്ഞിരിക്കാണ്.
ഏഹ്, ഇന്നെന്തെണ്ടാക്കി
ഇന്ന് ചോറ്, ചിക്കനിണ്ട് ചിക്കം എന്താ പറയാ വറ്റിച്ച്ക്കാ വറ്റിക്കാഞ്ഞ് പറഞ്ഞാ കറി കൂടുതലില്ലാതെ
ചെറതാക്കികാണ്ട്, ആഹ്
ചെറുതാക്കിട്ട്. വേറെ കറി വെച്ചിട്ടില്ല, പിന്നെ മുരിങ്ങ വറ്റിക്കും ചെയ്യും.
ആഹ്, നെര്ത്ത പറഞ്ഞെ
ആഹ്, അതന്നെ.
ഇനിപ്പം അതന്നെ പറഞ്ഞാ ശെരിയാവില്ല
ഇല്ല ആഹ് ആ എന്താറിയോ ഇതില് കൊറേ ബിസ് കൊറെ ആൾക്കാരിങ്ങനെ വിളിക്കുമ്പളെ. പിന്നെ എന്തൊക്കെ വർത്താനം
അല്ല ഇങ്ങള് ട്രിപ്പ് എങ്ങട്ടെങ്കിലും പോയിരുന്നോ
ഏഹ്, ഞാന് ഇപ്പം ഇവടെ അട്ത്തൊന്നും ട്രിപ്പൊന്നും പോയിട്ടില്ല. പിന്നെ ഒന്നാമെ ഇക്ക നാട്ടിലുള്ള ഇല്ലാത്തോണ്ടേ ഇവടട്ത്തൊന്നും ട്രിപ്പ് പോയിട്ടില്ല. എല്ലാനാലൊക്കെ തന്നെ നാട്ട്ല്ണ്ടാവാണ്ന്ന്ണ്ടെങ്കി പോയിനി. ഇനിപ്പം അടുത്ത മാസം വരും അപ്പൊ പിന്നെ മഴന്റെ ടൈമാ, പൊറത്ത് പോവലൊന്നും ആവുല ഒക്കെ നടക്കും തോന്ന്ണ്. ഇതേ മായിരൊക്കെ കാലാവസ്ഥ ആണെങ്കിൽ കൊഴപ്പല്ല
ഹ്മ്മ്, മഴ ഇണ്ടാവുന്നും ഇണ്ടാവുലാന്നും പറയാൻ പറ്റൂല
ആഹ് അതന്നെ അപ്പം അതൊന്നും ഒറപ്പറയാൻ പറ്റില്ല.
ഹ്മ്മ്
വന്ന് ജൂണില് ശെരിക്കും മഴ കിട്ടി തന്നെ ഇല്ലല്ലോ, ഇല്ലല്ലാ കിട്ടിയില്ല. ഈ ടൈമിലൊക്കെ ആഹ് ജൂണ ആ ടൈമക്കാവുമ്പോ എന്താ പാടത്തൊക്കെ വെള്ളം വന്ന്കാണ്ട് നെറയലല്ലേ
പിന്നെ തോടുകളൊക്കെ എന്താ പറയാ കര കവിഞ്ഞൊഴുകാൻ തുടങ്ങ് സമയാണ്. ജൂൽ ജൂണൊക്കെ ലാസ്റ്റാവുമ്പോഴേക്ക്.
ആഹ് ഇന്റത്പടെ പാടത്തിന്റെ അടുത്താണേ, തോടും പാടും റോഡൊ കൊന്നാവ്ണൊരു ടൈംമെരുന്നു ജൂണ്.
ഹ്മ്മ് ഹ്മ്മ് മ്
ഈ ജൂൺ ജൂലൈ മാസത്തില്. പക്ഷെ ഇപ്പോ ഇതെന്താ ഇന്നലെറ്റെ പാടത്ത് കൊർത്ത അത്യാവിശ്യം വള്ളം കണ്ട് പോയി അതതേമാതിരിപ്പം വെയിലറച്ചിലെ
ഹ്മ്മ് ഹ്മ്മ് താവും ചെയ്യും.
ആഹ്, ഹ്മ്മ് നോക്കിട്ട് കാര്യല്ല മഴ പെയ്യേക്കാരം.
ഹ്മ്മ്, ഹ്മ്മ്, ഹ്മ്മ് ചെലപ്പോ ഓഗസ്റ്റിലൊക്കെ ഏ പ്രളയം ഉണ്ടായത് ഒരു ഓഗസ്റ്റിലല്ലേ
എൻ ആഹ് ശെരിയാ ക്ഷെ നല്ലോറ്റണ്ടാവും വാണ്ട ഇന്നാത്തെ അത്യാവിശ്യത്തിന് വാണാണും.
അതെന്നെ അന്നത്തെ ആ പ്രളയൊക്കെണ്ടായത് ലേ
ആഹ്.
ശെരിക്കും എന്താ അറിയോ നമ്മള് വേറെവിടെങ്കിലും രാജ്യങ്ങളിലൊക്കെ കേൾ ന്നതല്ലേ പ്രളയംണ്ടാവും പ്രളയം ടിവി ലും അയിലും പേപ്പറ്ലൊക്കെ കാണാന്നല്ലാതെ, പക്ഷെ ഞമ്മളെ കൺമുമ്പുകൂടെ തന്നെ കണ്ടു.
ആഹ്, ശെരി നമ്മളെതീലന്നെ വെരുമ്പളാ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുള്ളേ മ ആ മറ്റുള്ള അത്പ്പോ എന്ത് സംഗതിയായാലും അങ്ങനെയല്ല മറ്റുള്ള സ്ഥലത്ത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് സംഭവിക്കുമ്പോ ആ നമുക്ക്പ്പ അത്രങ്ങട്ട് വലിയ വിഷയമായിട്ട് തോന്നൂല നമ്മള കൺമുമ്പിലും നമ്മളതായിട്ടൊക്കെ ഓരോ ഇത് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ കുറത്ത് ഇതങ്ങോട്ട് മനസ്സിലാവയുള്ളൂ
അന്ന് ശരിരിക്കും ടൗണുകളും അത ഇതൊക്കെ വെള്ളത്തിൽ മൂടി കടക്കണുന്നത് കാണുമ്പോലേ ഞമ്മളെ അടുത്തു കുടിയല്ലേ ടൗണാക്കെ എന്തൊരു കഷ്ട എന്റെ ന ത്തുന്റെ വീട് അതേപോലെ ഈ പുഴന്റെ അടുത്താണ് പുഴന്ന് പറഞ്ഞാ പുഴ നടു
ടൈമാ ആ ഒരു ടൈമാവുമ്പൊക്കെ പുഴൻ്റെ അടുത്തുള്ളവരൊക്കെ മാറ്റിപ്പാർപ്പിക്കൂല്ലേ
മാറ്റി പാർപ്പിക്കും പക്ഷെ എന്താ പറയോ അങ്ങനെ ഒരു വെള്ളം വരുന്ന സ്ഥലം അല്ലേനും ഇപ്പ നേരെ പോയതിൻ്റെ തൊട്ടല്ല കുറച്ചും കട്ട്
കുറച്ചണ്ട്ട്
എന്താ പറയാ പുഴന്റെ തൊട്ട് മേൽ റോഡ് അതിറെപ്പുറത്തെ സൈഡ കാണ അവര്
ഉ അല്ല എന്നിട്ട് ഇവരെ ഇവര് അടുത്തൊക്കെ ആ പ്രളയം അതുണ്ടായിരുന്നോ
ആ പ്രളയം ഉണ്ടായി അന്ന് പുഴയില് വെള്ളം കൂടിട്ട് ഓലെ വീടിന്റെ പകുതി വരെ ത്തീന്നു വീട്ന്ന് പറഞ്ഞാ മുകളിലത്തെ താഴത്തെ നിലെ ഫുള്ള് വെള്ളമായിരുന്നു
ഏഹ
ആ ഉ ഞങ്ങൾ തൊട്ടടുത്തല്ലേ ഇപ്പ ഞങ്ങളവിടുന്ന് കൊറേങ്ങട് പോന്നു കാണ്ട് ന്നു കൊറച്ച് വിടുക്കായത കൊണ്ട് ഇവിടക്കൊന്നും എത്തിട്ടില്ല പക്ഷെ അന്ന് അങ്ങനെ ഉ
ആ ഇങ്ങളെ ബാക്കിയുള്ളലെ ആകുമ്പോ നമുക്ക് അത്രയ്ക്കും ഇങ്ങോട്ടും ഒരു ഇത് വരുമല്ലോ അപ്പൊ നമക്ക് അത്രക്കും ഇങ്ങോട്ട് അറിയയും ചെയ്യും
ഉം
അതന്നെ നഞമ്മള ആർക്കെങ്കിലും സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇത ഒരു മനസ് ലാവുള്ളൂ എത്രത്തളം ഉണ്ടായിരുന്നു അതിൻ്റെന്ന്
എങ്ങനെ അറിയോലെ കുറച്ച് തുടുകന്റെ കുറച്ച് താഴെ വരെ പുഴയിന്ന് ഇങ്ങനെ വള്ളം കേറി നിൽക്കുമ്പോഴും അങ്ങനെ എന കരുതൂലല്ലേ നമ്മള് വീടിൻന്റെറെ ഉടുക്കണ്ട് എത്തുംന്നുള്ളത് കാരണം ഇത്രയും കാലായിട്ട് ഒരുപാട് കാലായിക്കൊണ്ട് അവിടെ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ എത്ര കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പൊ പിന്നെ ഞമ്മൾ പ്രതീക്ഷിക്കണില്ല വീട്ടക്ക് വെള്ളം കയറന്നില്ലത്
പെട്ടെന്ന് ഇങ്ങോട്ട് പുഴയില് വെള്ളം അടിച്ചച്ച് കയറിയ കാരോ ഇപ്പൊ നമ്മടെ അടുത്ത് കണ്ടില്ല ഇപ്പൊര്
ഒടൂക്ക് എത്താൻ തുടങ്ങിയപ്പോ ഓര്ക്ക് മനസ്സിലായി ശ ഒക്ക ഉള്ള പോരല്ല എന്നുള്ളത് അതില് പിന്നെ എല്ലാവരും അവിട് മാറിയിക്കയാണ്
ആ
വേറെ ഓളെ അമ്മായിന്റെ വീട്ടേക്ക് പിന്നെ എല്ലാരും പോയി ഇടുന്നു അത് പോയത കൊണ്ട് രക്ഷപ്പെട്ടിട്ടു അന്ന് രാത്രി വീടിന്റെ താഴത്തെ നില ഫുള്ള് വെള്ളമായിരുന്നു അന്ന് ഞമ്മള് ആ രാത്രി കട കന്നുറങ്ങണ സമയത്തല്ലേപ്പ വന്നിട്ടുണ്ടാവുക രാത്രി
ആ അങ്ങനെ വന്നാ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂലല്ലോ
ഉ ചെയ്യാൻ കഴിയൂല്ല
ഓറക്കത്ത് കിടന്ന കണ്ടന്നു
അങ്ങനെയൊക്കെയാണ് അവസ്ഥ അതന്നെ ഇപ്പൊ വയനാട് ഉണ്ടായ സംഭവം എല്ലാരും ഉറങ്ങി കിടക്കുമ്പോഴല്ല ഇപ്പ പ്രതീക്ഷിക്കാതെ വീടടക്കം പോയത് എന്താലേ
എന്താ കഥകാവസ്ഥ
അതില് കുറച്ചൊക്കെ അറിഞ്ഞ ആൾക്കാരൊക്കെറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുംക്കെ ഓടി രക്ഷപ്പെെട്ടാലും പക്ഷെ പക്ഷെ എല്ലാരിം ഒന്നും കിട്ടീട്ടില്ലല്ലോ ഏതെങ്കിലും കുടുംബത്തില് ഒരാള് രെഷപ്പെട്ടു അല്ലെങ്കി എല്ലാരും പോയി അങ്ങനെക്കെ ആയിട്ട് എന്താ ചെയ്യലേ
ശെരിയാണത്
ഞമ്മൾക്കിപ്പം ഞമ്മളീത്തെ ഒരാള് പോയാലും പോരെ
ആഹ് അങ്ങൻത്തെ പരീക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട് രിക്കട്ടെ
അതെന്നെ പരീക്ഷണങ്ങളാെന്നും തരാതിരിക്കട്ടെ അങ്ങനെക്കേണ് അവസ്ഥ
ഈ ഈ മഴ പെയ്യ്ണ് മഴ പെയ്യ യ്യാതിരിക്കാൻ ഒന്നായ്ട്ട് മുന്നൊരുക്കാണോ അറീല ന്താ
അതെന്നെ അത് ഇനീ അതെന്താന്നറീലാ ഇനി അന്നത്തെ പോലെ ഒന്നിച്ച്ങ്ങട്ട് തരാനാണോന്ന് പ്പറീലാ
ചൂട് ഒന്ന്
അതെന്നെ
എ കൊർച്ചൊന്ന് കൂ കൂടി ഇഞ്ഞട്ത്ത കൊല്ലം ഇതിലാറെ ചൂട് വരൂലാേ
ഉം ഒരു ഒരു കാല എന്താ പറയാ ഒരു മൂന്നാല് വർഷം മുമ്പ് നല്ലൊരു ചൂട്ണ്ടായല്ലോ വറ്റാത്ത കെണറ്കളൊ
പേട്യാണ് ആലോയ്ക്കുമ്പോ ഇപ്പൊ ഞമ്മള് ഇങ്ങനെ പറീ മഴയില്ല ഈ ടൈമാവുമ്പോ മഴ ഇല്ല മഴയില്ലാന്ന് പറീണ്ട്
അതെന്നെ ഇനി ഒന്നിച്ചങ്ങട്ട് തരാതിര്ന്നാ മതി അതെന്നെ ഊം ഉം അല്ല ഇപ്പങ്ങനെ മഴ പെയ്യുമ്പളൊക്കെ മക്കള് ഒരാള് കളിക്കാം പോയതാണ് ടർഫ്ക്ക് ഏഹ് മറ്റേ രണ്ടാളവ്ടെ ടീവി കണ്ടിരിക്ക്ണ്‌ണ്ട് പെങ്കുട്ട്യാള് രണ്ടാള് ഉച്ചക്കും അങ്ങനെ ഒർങ്ങൂല ചെലപ്പങ്ങനെ കെടന്ന് ക ചെലപ്പ കട്ന്ന് കട്ന്ന് ചെലപ്പാണ്ട് ഒർങ്ങുന്നല്ലാതെ വല്ലാതെ ഒർങ്ങൂലാ
ആഹ് ആഹ് അപ്പതെന്താ രാത്രി പെട്ടന്ന് ഒർങ്ങാേ മക്കള്
രാത്രി ഒർങ്ങാത്ത ദിവസം ഒര് പത്ത് മണി എന്നാലും പതിനൊന്ന് മണിയൊക്കെ ആകും കെടക്കുമ്പം ഉ
ആഹ് അപ്പൊ പിന്നെ ന്നാ ഉച്ചക്ക് ഒർങ്ങാക്കാതെക്കെന്നെ നല്ലെ പ്പൊ എങ്ങനെയാലും പതിനൊന്ന് മണിയാവൂലെ
കട്ക്കും കട്ക്കുംമ്പ പ തിനൊന്ന് മണ്യാവും ചെറിയ മോള് രാവിലെ ഒൻപത് മണി വരെക്കെ ഒർങ്ങും ചെല ചെലീസങ്ങളിലെ ചെർതേ
ആഹ്
ഹലോ
അങ്ങനെകുമ്പോ പിന്നെ കെട്ട്യേക്കാെറക്കുംണ്ടാവൂലാ
ഇല്ലാ അങ്ങനെ ആവുമ്പോ ഉച്ചക്കാെർങ്ങൂല്ല അപ്പൊ രാത്രി പിന്നെ അങ്ങനെള്ള ദിവസങ്ങൾ രാത്രി പത് ത്ത് മണിയാെക്കാവുമ്പാെറങ്ങും
ആഹ്
അത്രെ അല്ലെങ്കി പിന്നെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണ്യൊക്കെ കണക്കാ എപ്പളാ ഞമ്മള് ലൈറ്റാേഫാക്കി കെടക്ക്ണു അപ്പൊ കട്ക്കും
ഏഹ് പിന്നെന്തൊക്ക്യാ
അങ്ങനേണ് അവസ്ഥകളൊക്കെ
വെയ്കുന്നേരം ചായെക്കെന്തേ പ്രത്യേകിച്ച് ഇണ്ടാക്കിണ്ടോ വെയ്കുന്നേ
ഇല്ലല്ലാ ഇന്നലീം ഇല്ല ഇന്നലിം ഇന്നൊന്നുല്ലാ
ഏഹ് ഇവിടെപ്പം ഞാ ഒര് കിണ്ണത്തപ്പം വാങ്ങ്യെ ച്ച്ണ് ഇന്നലെ അങ്ങാടി പോയപ്പം അത് ഇന്ന് വന്നപ്പളേ കിണത്തപ്പറീല
ഇല്ല കൽത്തപ്പോ
കൽത്തപ്പല്ല അങ്ങന ഞാൻ അത് പ്പൊ അങ്ങാടിന്ന് വാങ്ങി പോന്നദേനി ക്ക്ണ്ടാക്കലൊന്നും അറിയില്ല കിണ്ണത്തപ്പം പറയ്‌ണാണ നമ്മളെ മറ്റേ എന്താ പറയ ഹലുവല്ലേ
ആഹ് ആഹ്
ഹലുവന്റെ അതേമാതിരിത്തെ ഒരു കറുത്ത കളർലായിട്ട്
ആഹ് ആഹ് അയ് ശരിക്ക്ങ്ങനെ അപ്പം പോലെ ഇണ്ടാക്കിക്കെ
ആ അതൊരു അതൊരു റൗണ്ടില ഇണ്ടാവ ഞാൻ അങ്ങാടിന്ന് വാങ്ങി പോന്നത ശ ആ സാധനം അങ്ങാടിന്ന് തന്നെ കിട്ടല് നമുക്കൊന്നും ഇണ്ടാക്കാൻ കയ്യൊന്നുല്ല
ഉം ഉം ഉം
ആ ഒരു സാനം അ ഒരു ഒരു ലേഹത്തിന്റിം ഒക്കം പിന്നെന്ദോക്കെരുമായിരീ ഒരു ചോ
ഒരു അയിന്റെ ഒരു മിഠായി കൊണ്ടര്നാണ ഇവടെ ഹസ്ബൻഡ് അങ്ങനെരു ഭയങ്കര ഒരു മരുന്നിന്റെ ഒരു ചോവള്ളൊരു മിഠായി ണ്ട് തേങ്ങൊക്കെണ്ടയ്ല് ഈ ചെറുതായി ട്ട് എങ്ങനെറിയോ ശർക്കരാഛിന്റെ പോൽത്തെ എന്തോ ഒരു പേരുണ്ടോണ്ടയിന് അവ്ടെ കുട്ടികളൊന്നും കഴിക്കൂലട്ടോ ഉം ആഹ് ആഹ് ആഹ് കിണ്ണത്തപ്പലെ
ചായക്ക് കടി ഇണ്ടായൊണ്ട് പിന്നെപ്പൊ വേറെണ്ടാക്കണ്ടവശ്യ ചെല ദിവസൊക്കെ ഒരു പായസോ അങ്ങൻത്തെന്തെങ്കിലൊക്കെ ആയിട്ട് ഇണ്ടാക്കും ഇന്നിപ്പോ എത്തും ഉണ്ട
ആഹ് ആഹ് ആഹ് ആഹ് ഏഹ്
പിന്നെന്താ ഈ സാധനത്തി
എന്താപ്പ എപ്പളുപ്പൊതന്നല്ലെ പണി ഒന്നല്ലെങ്കി ഒന്ന് ഇണ്ട ക്ക കഴിക്കാന്നല്ലാതെ അല്ലെ
ഏഹ്
ഉം ഏതെങ്കിലും ഒന്ന് ഇണ്ടാക്കാ കഴിക്ക ഡെയിലി ദിവസം രാവിലെ ആവ്ണു വൈകുന്നേരം ആവ്ണു പിന്നിം രാവിലെ ആകുണു പ്രതിഭാസം ആവർത്തിക്കന്നല്ലേ അതെന്നെ ആഹ് പിന്നെ ഉം അതേ പരിപാടിന്നെ പിന്നെ അങ്ങനെ നേരം വെളുക്കുന്നു വേറെരു മാറ്റൊന്നുല്ല ഉം
എ
ഉം
ഒടുക്കും പൊർത്തറങ്ങണം പോണം കാര്യങ്ങളോന്നുല്ല
ഉം ഉം ഡെയിലി അങ്ങനെ പോണു ദിവസങ്ങൾ കഴിഞ്ഞ് ദിവസ ങ്ങൾ പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞു പോണു ലെ ഉം
അതാരും ചിന്തിക്ക ന്നാ ശരി പിന്നെ വിളിക്കാട്ടോ
ആഹ് ആഹ് ഉം ഉം